ഹലോ ഒന്ന് സൗണ്ടില് പറയോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല
ഓഹ് പ്പ കേക്ക്ണ്ടാ
ഇല്ല സൗണ്ട് കൊറവാണെന്ന് സൗണ്ട് കൂട്ടി പറയോ
ഇപ്പഴൊ
ആഹ് ഇപ്പൊ കൊറച്ച് ആഹ് ഇപ്പൊ കൊറച്ചീച്ചെ കേക്കാം
ഓ ഓ ഓ
ആ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
വിശേഷം താ സുഖാണ് കുട്ട്യാ ളൊക്കെ സ്കൂളിട്ട്ന്ന് ആ ഒരു ഇതിലാണ് മേലോക്കെ കഴുകി പൊറത്തു പോയിട്ടുണ്ട് കളിക്കാൻ പോയിറ്റ്ണ്ട്
ഓഹ് അപ്പൊ വല്ല്യ പിള്ളേരാണാ
ഉ ഇല്ല ഒരു മൂത്ത് സിക്സ്ത്തില പഠിക്കണേ
ഓ ഓ ഓ മയണ്ടൊ
ഉം ഇന്ന് നല്ല മഴായിര്ന്ന് ഇതുവരെ നല്ല മഴയായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് ഒരു ഒലർച്ചണ്ട്
ഹലോ ങ്ങളസൗണ്ട് കേൾക്കണില്ലട്ടോ ഒന്ന് സൗണ്ട് കൂട്ടി പറയണേ
ഇപ്പം നല്ല മ ഇതുവരെ നല്ല മഴയായിരുന്നു ഇപ്പത്തിരി ഒലർച്ച ഉണ്ട്
ഓ ഓ ഓ ആ പ്പം കേൾക്കാൻ പറ്റുന്നുണ്ട് ചായ ഒക്കെ കുടിച്ചൊ
ഓ ചായ്ടിച്ചു മക്കൾക്ക് ചോ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചായ കടി ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് അപ്പൊ ചായ മാത്രം കൊടുത്തു. പിള്ളർക്കൊക്കെ ചോറ് വാരിക്കൊ ടുക്കാനുള്ളതിന് വേണ്ടി ചോറ് വെ ളമ്പി വെച്ചിട്ടുണ്ട്.
ഓ ഓഓ
ഉ ഉം ഉം
ആ എന് ഫ്രീ ടൈമിലൊക്കെ എന്താണ് ചെയ്യല്?
ഫ്രീ ടൈമ്ന്ന് പറയാന് ഫ്രീ ടൈം ഇൻക്കില്യ ഇക്ക് ചെറിയൊരു മോനുണ്ട് ഒന്നര വയസ്സായ ഒരു മോന്ണ്ട്. പിന്നെ ഞൻ എം ടി ടി സി ക്ക് പഠിക്കിണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം വീട്ടിൽ ജോലി കഴിഞ്ഞാൽ മോനെ നോക്ക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിൻ്റെ വർക്ക്. വർക്കുകൾ ചെയ്യ പിന്നെ ഓൺലൈൻ ക്ലാസാണ് ഒരു. അപ്പോ വൺ അവർ ക്ലാസ്ണ്ട് അപ്പോ അത് കേൾ ക്ക അതിൻ്റെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ഉണ്ട് അത് ചെയ്യ
ഓ ഓ
അങ്ങനെ അങ്ങനെ പോണു.
ഉം ഉം അതാവുമ്പ ഫ്രീ ടൈം ഇല്ല ലേ?
ഫ്രീ ടൈമിച്ചിട്ട ഇപ്പല്ല ള്ളടൈമില് വർക്ക് ചെയ്യാ.
ആ ഓ അതെ അതെ.
ങ്ങളെങ്ങനെ വർക്ക്യ്യ്ണ്ടോ?
ആ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാന് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫാഷൻ ഡിസൈനിങ്. പോയി പിന്നെ അവിടെന്നെ വർക്ക് ചെയ്തോണ്ട്ക്കാണ് ഇപ്പം. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിന്ന് ആ തുടർന്നോണ്ട്ക്കാണ്. വീട്ട് നിന്നാണ്ടാണ് ഇപ്പൊ സിറ്റിച്ചിങ്ങാളൊക്കെ ചെയ്ത് കൊട്ക്കല്
ഓ ഓ ഓ ഓ
അതാവുമ്പോ നമ്മുക്ക് നമ്മള നമ്മളെ ആവശ്യത്തിനായിട്ട് വരുമാനം ണ്ടാക്കാലോ?
അതെന്നെ നല്ലത്.
ആ അതെ അതെ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യല്യ
ഉം പിന്നെ മക്കളൊക്കെ എവിടെ പോയി?
ഇന്ന കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടോയിട്ടില്ല ന്റെ നിക്കാഹെ കഴിഞ്ഞിട്ടുള്ളൂ.
കഴിഞ്ഞിട്ടേ ഉള്ളൂല്ലേ അയ് ശരി അപ്പ അങ്ങനൊന്നും ഇല്യല്ലൊ ലേ അപ്പോ പിന്നെ വല്യ തരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവുല
ആ ഏ അതില്ല അതില്ല. അപ്പൊ ഫ്രീ ടൈം ആവുമ്പോ ഞാനിങ്ങനെ സ്റ്റിച്ചിങ്ങിന്റെ പണികകള്ട്ക്കും. ആ അങ്ങനെ നേരം. പോവും പിന്നെ എടക്ക് ഞങ്ങള് ആ ഫോണിലൊക്കെ കാ ഫോണില് മൂവിസ്‌ ഫുൾ കണ്ടാണ്ട് ഇങ്ങനെ നേരം പോക്കണ പണിലാണ്.
ഉം എനിക്ക് ടൈമില്ലാഞ്ഞിട്ട് ടൈമില്ലാ ഞ്ഞിട്ടല്ലള്ള ടൈം എങ്ങനെ
ങ്ങള് മൂവിസ് ഒക്കെ കാണാറുണ്ടോ?
ക്ക് ഞാൻ അങ്ങനെ ഫ്രീ ടൈം അങ്ങനെ അങ്ങനെ കാണലൊന്നുല്ല. ക്ക് പിന്നെ വല്ലാണ്ട് ഫോണ് മലൊന്നും അങ്ങനെ. ഇതൊന്നും കാണലൊന്നുല്യ ഞാന് ഇക്കിന്റെ മക്കളെ പഠിപ്പിക്ക അങ്ങൻത്തൊക്കെ ആ ഒര്തിമകു ഒന്ന് ഇൻക്കത് കാണാള്ള ടൈമൊന്നുല്യ പിന്നെ പ്പോ ഫ്രീ ടൈം ഇല്ല ഫ്രീ ടൈം ആവുമ്പോളല്ലേ ഞമ്മൾ അങ്ങനത്തൊക്കെ നോക്കല്.
ആ അതെ അതെ അതെ അതെ.
ആ ആ ആ പിന്നെ. ആ വൈകുന്നേരം ടൈം ആയാല് ആ ആ ആ പിന്നെ ഒന്ന് വേറെ വേറെന്ന് നോ ക്കാനൊന്നുല്യല്ലോ ഞ്ഞ് വൈകുന്നേരായി കഴിഞ്ഞാല്. പിന്നെ മക്കൾ ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങയിലേ അപ്പോൾ അവരെ പഠിപ്പിക്ക. ക്കാണ്ടാവും അതെ മക്കളെ പഠിപ്പിക്കാന്ണ്ട്.
ആ പത്തീസം പൂട്ടാനും ആയല്ലൊ ലേ?
പത്ത് ദിവസ് പൂട്ടാനായി അപ്പോൾ അവരെ പഠിപ്പിക്കാണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിട്ടുണ്ട്
ഉം ഉം ഉം
അപ്പം ബാങ്ക് ഒരു ഏഴ് മണി മുതൽ തുട്ങ്യാൽ ഒരമ്പണി ഒമ്പതര വരെ അവരെ പഠിപ്പിക്കാൻ അവരെ കാര്യങ്ങളും നോക്കാൻ തന്നെണ്ട് പിന്നെ ഇത് കണ്ടിരിക്കാനൊന്നും ടൈമില്ല തില്ല വല്ലാതെ കുട്ട്യേൾക്ക് ഫോണ് കൊട്ക്കല് അങ്ങനൊന്നുല്ല
ഓ ഓ അതാവുമ്പോ നല്ലതാണ് ആ നല്ലതാണ് ചെർ ഇപ്പ മുതലേ ഫോൺ കൊട്ത്ത് ശീലാക്കണ്ടല്ലോ.
ഓഹ് ഫോണൊന്നും കുട്ട്യേക്ക് കൊട്ക്കില്ല. എപ്പഴെങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഫോൺ കൊട്ക്കും. എന്തെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യ റ്റ് എന്തെങ്കിലും അവർക്ക് നോക്കാന എഴ്താനണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുണ്ട് മാത്രം ഫോൺ കൊട്ക്കാർള്ളൂ. പിന്നിപ്പോ അവരഅത്ര അങ്ങനെ നിർബന്ധിക്കാണെ ഒരു ടൈം വെക്കും ഒരു പത്ത് മിൻറ്റ് അയിലേറെ ഫോൺ കൊട്ക്കലില്ല എല്ലാ ദിവസൊന്നും കാണൂല അവർ ക്ക് ഫ്രീള്ള ടൈമില് ശെനി ഞായറുണർക്ക് ലീവ് അപ്പൊ ഒന്ന് ചോയ്ച്ചു. മദ്‌റസ വിട്ടന്ന അപ്പൊ ഒന്ന് ചോയ്ക്കുമ്പോ മാത്രം ജസ്റ്റ് ഒന്ന് ഒര് പത്ത് മിൻറ്റ്.
ആഹ് അത ആഹ് അതെ അതെ അതെ കുട്ട്യൾക് ഫോ കൊട്ക്കാതക്കെന്നെ നല്ലത്. അപകടങ്ങളക്ക്
അതെ ഞാ ഞമ്മൾ ശ്രദ്ധിച്ചാല് ഞമ്മക്ക് നന്ന് പിന്നെ അവര് ഫോണിന്റെടി യി കെയ്ഞ്ഞ പിന്നെ പഠനത്തിനക്കെ ശ്രദ്ധ കൊറയും.
ആഹ് അതന്നെ അത് ശരിയാണ്.
പിന്നെ അവർക്ക് ഫോൺ കിട്ടാതായി കഴിഞ്ഞാൽ ഒര് തരം ഭ്രാന്ത് പിടിക്കാണ്ട്. അഹ് കിട്ടികിട്ടി ശേലായി കയിഞ്ഞാൽ ആ ടൈമിലാ ഫോണ് കിട്ടീട്ടില്ലെങ്കില്ല അവർക്ക്ണ്ടൊര് ദേഷ്യം കുർമ്പും വരാന്
ആഹ് അതെതെ ഒരു വാശിപ്പുട്ത്താണ് അത് മാണന്ന് പർഞ്ഞ് ആഹ് അതന്നെ
അപ്പോ പിന്നെ ഫോണൊന്നും അങ്ങനെ വല്ലാതെ ഞാൻ യൂസ് യ്യാൻ കൊട്ക്കലില്ല ഞാനും യൂസ് യ്യൽ നമ്മ്ൾങ്ങനെ യൂസ് യ്യുമ്പളല്ലേ കുട്ട്യേളും വന്ന് കാണല് അപ്പ ഞാനും വല്ലാണ്ട് യൂസ് യ്യലില്ല ഇങ്ങൻതെ ആശ്യത്തിനക്കെ യൂസ്യ്യും വെർതെണ്ടല്ലൊ ങ്ങനെ ഫിലിം ആ ഓരോന്ന് ങ്ങനെ ഷോർട്ഫിലീമ് അങ്ങനൊക്കെ കാണ് ണേ
ആഹ് അതന്നെ ങ്ങൾ ഓഹ് ങ്ങൾ ട്രാവലക്കെ ചെയ്യാർണ്ടോ ട്രാവലക്കെ ഇഷ്ടള്ള ആളാണോ?
ട്രാവല് ആഹ് കുട്ട്യളെ വെക്കേഷൻ ടൈമിലൊക്കെങ്ങനെ അവര്ക്ക് ഒരു രസായിട്ട് അങ്ങനെക്കെ ങ്ങൾ ട്രാവലിങ്ങിന് അങ്ങനെ പോകും.
ഓഹ് ഫ്രണ്ട്സളൊക്കെ ആയിട്ട് ലോങ്ങ്‌ട്രിപ്പൊക്കെ അടിക്കാർണ്ടോ?
ഇപ്പഴ്ന്ന് ർഞ്ഞാ ഇപ്പന്ക്ക് ചെറ്യേ മക്കളൊക്കെണ്ടായതോണ്ട് വല്ലാണ്ട് അങ്ങനെ പോവാന് പ്പൊ കഴിയലില്ല. ന്നാലും ഫ്രണ്ട്സാള് തമ്മിൽ നല്ല തൊക്കെണ്ട് പക്ഷെങ്ങൾ യാത്ര പോവല്ല പോവാറില്ല. നമ്മൾ പഠനോം കാര്യാട്ടൊക്കെ ഇങ്ങനെ പോവാന്നല്ലാണ്ട്.
പിന്നെ മഴ ആയോണ്ട് പിന്നെ പൊർത്തേക്ക് എർങ്ങാനും കയ്യില്ലല്ലോ ഇപ്പ മഴന്റെരു സീസൺ ആയോണ്ടേ. ആഹ് അതെ അതെ അതെ അതെ
ത്ത്ക്കർങ്ങാനും
ആഹ് അപ്പ ഞാ ആഹ് ഞാന്പ്പോ പോവാൻ മാണ്ടി ട്രി പ്പൊക്കെ അട്ച്ചാൻ മാണ്ടി നിക്കേന് ഫ്രണ്സേളൊക്കൊ പിന്നെ മഴ ആയോണ്ട് പിന്നെ പോക്ക് നിന്ന് ഫ്രണ്ട്സളാവു പോകുമ്പോ നല്ലൊരു മയ്ൻ്റ് കിട്ടല്ലോ ഓലൊരു വൈബിനന്സരിച്ച് നിക്ക്മ്പോ.
അതെ അതെ അതെ
ആഹ് അതെ അതെ
പിന്നെ ഫുഡ് ണ്ടാക്കാനൊക്കെ ഇഷ്ടണോ?
ആഹ് ഫുഡ്ക്കെണ്ടാക്കാൻ ഞമ്മളെ വീട്ട്ല് ചെറി ചെറിയ കുക്കിംങ്ങോക്കെ ചെയ്യാറ്ണ്ട് ഉമ്മാനെ സഹായിക്കാനായിട്ട് അങ്ങനക്കെ അറിയാം പിന്നെ വല്ല്യതായിട്ടൊന്നും അറിയില്ല നമ്മളെ കേക്ക് അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെണ്ടല്ലോ ആഹ് അതൊന്നും വല്ലാണ്ടാക്കാറില്ല മ റ്റതൊക്കെ നല്ലോണം ണ്ടാക്കാറ്
അയ്ശരി
ഉം നിങ്ങളെന്നായിരിക്കുലെ കുക്കൊക്കെയ്യ് ണേ?
ഏയ് ഞാൻ തന്നെ കുക്കിങ്ങോക്കെ ഞാനന്നെല്ലവ്ട്ത്തെ ഞാനന്നെല്ലേള്ളു. അപ്പ പിന്നെ ഞാൻ തന്നെ എല്ലാ പരിപാടികളും ചെയ്യും.
ആഹ്
ആഹ് ആഹ് രാത്രിക്കെക്ക്ള്ള ഭക്ഷണ‌ക്കെ ഓൾറെഡി മ്മ് ഉച്ചക്കന്നെ രാവിലെ തന്നെ മോർണിംഗ്തന്നെ എല്ലാണ്ടാക്കിവെച്ചിട്ട്ണ്ട് ഇനി കോംബല്ല് ത്തെക്ച്ച് പണികളൊന്നുല്ല ചായ കാച്ചാന് നിഅത് കാച്ചല് കയ്ഞ് ഇനീപ്പം പ്രത്യേകിച്ച് പണികൊന്നുല്ലപ്പംന്താ പണിഇതന്നെ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്ക്വാ അല്ലാതെ പിന്നെ രണ്ടുംഅങ്ങ് ക്കൾല് അവർക്കൊക്കെ എക്സാം കാര്യങ്ങളൊക്കെ അപ്പോ രണ്ടാളേം പഠിപ്പിച്ച് കൊടുക്ക്വാ ഓരെ തലേ കേറി കിട്ടണെങ്കിലും ഇരുന്ന്ട്ടാനും കൊറച്ച് പണി ചെറിയ മക്ക് ക്കളായോണ്ട് ഇര്ന്ന് കിട്ടാന് കൊറച്ച് മെന‌ക്കെടാണ് അപ്പം അവരെ ഇര് ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ കൊറച്ച് ഞമ്മളെ കൂടെ ഒര് അര മണിക് ക്കൂർ ഇരുന്ന് കഴിഞ്ഞാല് കൊറെയെക്കെ പഠിപ്പിച്ച് ശ്രദ്ധ കയ്ഞ്ഞ ഞമ്മടെ കൂടെ ഇരിക്കാന് ആഹ് കയ്യണം
ഉം ഉം കൃഷി വീട്ടിൽ കൃഷികളൊ‌ക്കെണ്ടോ
കൃഷീനല്ല പൂന്തോട്ടങ്ങളുണ്ട്
റബ്ബറാ
ല്ല പൂന്തോട്ട ചെടികളൊക്കെണ്ട് ചെടികളും
ഓ ചെടികളാ ചെടികളാ ആഹ് ആഹ്
ഒരുപാട് ചെടികളൊക്കെണ്ടപ്പ ഞാൻ
ഉം ആഹ് പൊറത്ത്ന്ന് വാങ്ങിക്കൊണ്ടരലാണോ ചെടികളൊക്കെ
ന്നും വാങ്ങ്ക്കലില്ല്യാ പൊറത്തുന്ന്ങ്ങനെ ചെടിച്ചട്ടി വാങ്ങും മണ്ണ് ഹ് ഇവ്ട്ന്ന് നെറച്ചിട്ട് ഏഹ് ഉം എല്ലായിട്ത്തും പോവുമ്പോളും അവിടെന്നൊക്കെ ചെടിൻ്റെ കൊമ്പ് മുറിച് അങ്ങനെ വാങ്ങിട്ട്
ആഹ് അതാവുമ്പോ പിന്നെ പൈസ കൊറക്കാലോ അതെ അതെ നിങ്ങള് പൊർ പൊർത്ത്ക്ക് സെയിൽസെന്തെങ്കിലും ചെയ്യ്ണ്ടോ ചെടി
അത് ചെയ്ലില്ലെ ഇല്ല്ല്ല അതൊനുന്നുല്ല്യാ ന്റെ വീട് ഭംഗിയാക്ക അത്രേള്ളൂ അല്ലാതെ പൊറത്തേക്ക് കൊടുക്ക അങ്ങനൊന്നുല്ല്യാ ഞാൻ നിക്കണ വീടെതാണോ അവിടെ യ്ക്ക് ചെടി വേണം പൂന്തോട്ടം വേണം മരങ്ങള് വേണം അങ്ങനൊരു ക്യാറക്റ്ററ്
ആഹ് അതാവുമ്പോ നല്ല രസാണല്ലോ കാണാന്
അതെ അതെ അതെ നമുക്കിനി രാവിലെ ഒരൂ പൊർത്ത്ക്ക് എർങ്ങുമ്പോൾ ഞമ്മക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിണ്ടാവുലോ നല്ലൊരു ന്താണ് നമുക്ക് ഉണ്ടാവുലേ ആ അതെ ആഹ് സെരിയാ പൂക്കളൊക്കെ കാണുമ്പോ തന്നെ ഞമ്മക്ക് കുറേ ഇനി എന്ത് ടെൻഷൻ ഉണ്ടെന്ന്ണ്ടെങ്കിലും ഞം നമുക്ക് അവിടെ പോയിരുന്ന് കഴിഞ്ഞാല് എല്ലാം പോയി ഏഹ്‌ അങ്ങനൊരു മൈൻന്റാണ് അപ്പൊ വൈകുന്നേരായാല് അങ്ങട്ട് എറങ്ങും ചെടി എറങ്ങും ആഹ്‌ ഞാൻ എല്ലാ ല്ലാടത്തും ഇണ്ടാക്കും ഞാ ഇന്റെ കല്യാണത്തിന്റെ മുമ്പ് അവിടേംണ്ടാക്കും ഞാ പിന്നെ വ്ടെ ന്നേനേഷം തറവാട്ടൂടിലായിരുന്നു അവിടേം പ്പൊ ഞാനെവിടാണോ ന്ക്ക്ണത് അവിടെ ക്ക് ചെടി മസ്റ്റാണ് അങ്ങനേണ്
ഓഹ് ഓഹ് വ്ടേം അങ്ങനേന്നെ വ്ടെപ്പൊ ചെറേ കുറേ പൂക്കളും ചെടികളൊക്കെണ്ട്
ആഹ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ ഓരോരുത്തര് വന്ന് ഫോട്ട് ത്തട്ക്കും അതെ ബസൊക്കെ വല്ല്യ മരയിങാണ്ട് നല്ല പൂവ്‌ടും റോഡ് സെല്ല ഇതോണ്ടോരോരുത്തര്ങ്ങനെ വരും ചെയ്യും
ആഹ് അതെ അതെ അതെ അതെ
ഫോട്ടോ എടുക്കാനോ അങ്ങനൊക്കെ വരും പഴങ്ങള് ആഹ് ചാമ്പ ചക്ക ആഹ് ചക്ക ചക്കല്യാ മ മാങ്ങാ ഞങ്ങള് ഒതുക്കിവെളിച്ച കൊറച്ച് സ്ഥലായതോണ്ട് ഇവിടില്ല തറവാട്ടുകളൊക്കെണ്ട് ഇക്ക് ചാമ്പക്ക രണ്ടിയ്റ്റം ചാമ്പക്കണ്ട് ഏഹ് പിന്നെ വാഴ ഉം അതൊക്കെണ്ട് പിന്നെ റുമ്മാനിണ്ട്
ആഹ് ഒറുമ്മാൻ ആഹ് ആഹ് ആഹ് വീട്ടില് ആഹ് ഉണ്ടാവുമ്പോ പിന്നെ പുറത്തിന്നും മാങ്ങേണ്ട ആവശ്യം ഇല്ലല്ലോല്ലേ
ഇത് ഒരുപാടൊന്നും ചാമ്പൊക്കെ ഒരുപാടുണ്ടാവെട്ടോ പിന്നെ മറ്റേത് എന്നാ റുമാന് എന്നൊക്കെ പറഞ്ഞെഞങ്ങനാ കാണാൻ നല്ല ഭംഗി തിന്നീണേറെ രസന്താന്നറിയോ കാണാനാണ് നമ്മളിങ്ങനെ ഒരു വീട്ടിൻ്റെ മുറ്റത്തിത്ത് ഇങ്ങനെ അത് ഞമ്മൾ തന്നെ കുഴിച്ചിട്ട് അത് നട്ടു വളർ ക്ക് അത് വൽതായി ഏഹ് അയ്മല് പൂക്കളും കായ്കളൊക്കെ ഇണ്ടാവുമ്പളെ അത് കാണാന് അത് സം കാണാനും നല്ലൊരു രസാണ്
ങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട്ട്ടാ
എങ്ങനെ
ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കര സൗണ്ട്ണ്ട് പറയാ
ഇണ്ടോ ഇന്റെ മക്കള് അല്ല ഞാൻ ഒറ്റക്കായിരുന്നു ഇതുവരെ ഞാൻ ഒറ്റക്കായിരുന്നു ഇന്റ മൂന്ന് മക്കളും ഞാനിരി ക്ക്ണ റൂംക്ക അവര് അവിടെ ആയിരുന്നു തറവാട്ടിങ്ങൽ അയിരുന്നു അപ്പൊ അത് വഴിയാണ് ഞാനും പ്പ ആഹ് ഒരു ടൈമിലാണ് ഞാൻ ഫോൺ കോളെയ്യാനിരുന്നത് ഓ മക്കളൊക്കെ വന്ന് ഓക്കെ ഓക്കെ ഓക്കേ